ഓ ഓ പ്പത്രണ്ണായി ഇങ്ങൾത് ഓർമണ്ടോ?
മൂന്നെണ്ണോ?
ഇത് നാലാമത്തല്ലേ? ആ ങ്‌ഹും
പിന്നെ സിസേറിയന് ന്നർഞ്ഞാല്ലേ ആ നട്ടെല്ലിന് ഇങ്ങനെ വളച്ചിട്ടൊരു സൂചിയ്ക്കും ന്റെ ആദ്യത്തെ പ്രശ്നത്തിന് ന്റെ കയ്യ്മ്മ കൂടെ കേറ്റീനത് നട്ടല്ലിന് വെച്ചില്ലേനി രണ്ടാമത്തേനാണോ നട്ടല്ലിന് വെച്ച് അതൊരു ശദാ ആ ടൈമില് നമ്മളിങ്ങനെ വെറച്ച് പോവാ. തൊളഞ്ഞ് ങ്ങനെ പോണ നമ്മളിങ്ങനെ അറിം. ഫീലെയ്യും മ്മക്ക്. അതൂട്ടആ നട്ടല്ലിന് കേറി മര്ന്ന്ങ്ങനെ പോവല്ലേ പാസെയ്താണ്ട് നമ്മളെ ശരീരത്തിക്ക് അതിങ്ങനെ തൊള്ളഞ്ഞ് കേറി പോണം നമ്മക്ങ്ങനെ ആ ഒര് സ ന്ക്ക് ഐ ആ ഞമ്മളങ്ങനെ മടക്കിട്ട് ഓല് നട്ടല്ലിനാ വെക്ക. നട്ടല്ലിന്റെ നടൂലായിട്ടവെക്ക
ഉം
ഇങ്ങട്ട് പിന്നെ അത ആ ഇൻക്ക് സത്യം പർഞ്ഞാ ആ ഓപ്രഷത്തിന് ൻക്ക് പേടില്യ. ൻക്കാ സൂചി മാത്രാ പേടി ആഹ് സൂചി വെക്ക്ണ ഒരു പേടി പിന്നെ ൻക്ക് ആഹ് അതാണ് ആ തൂ ജി യാണ്. പിന്നെ ൻക്ക് എർണിയന്റെ ഒരു ഓപ്പറേഷൻ ണ്ടായീനി. അയ്നും ആ സൂചി വെച്ണ് അങ്ങനെ രണ്ടോട്ടം പോ ത് വെചെണ് ൻക്ക്
പിന്ന ആ പിന്നീട് ആ വേദന ണ്ടാവോ. ണ്ടാവും പറിണെക്ക
പിന്നെ അങ്ങനെ അയ്നാല്ള്ള ബുദ്ധിമുട്ട്
ഉം പൊ വയറ്മ്മലൊക്കെ അടയാളൊക്കെ ണ്ടോ
ഉം അടയാളന്നുല്യ. അതാ ഞാൻ പറഞ്ഞെ ഈ സ്റ്റിക്കറാണ്. അപ്പൊ പിന്നെ അങ്ങനെ അടയാളച അവ്ടെഒരു ഫീല്. ഒരു ഞമ്മക്കൊരു ടച്ച്യ്താല് ഒരു ഫീലിങ്ങ് ഇല്യത്ത പോലെ. ആ ഒരു സ്ഥലം ഒരു കട്ടിപ്പ് ഒരു മരവിപ്പ് അവ്ടെണ്ട് ഒരു മര് ആഹ് മരവിപ്പ്ണ്ടാവും
ഉം
ഏതായാലും ആ ഒരു സം ആ അതന്നെ മറ്റേശ ആ ഏറ്റവും നല്ല ഇൻക്ക് ഇഷ്ടായിനൂട്ടോ ഫാസ്റ്റ് വച്ചപ്പോ നമ്മള ആ ഒരു ഇത് എക്സ്പീരിയൻസ് നമുക്ക് ഇല്ലല്ലോ.
ചെലപ്പോ പ്രസവിക്കണ ആ സമയം ഓർക്കുമ്പോ വിചാരിച്ച മതി
ആ അതന്നെ നല്ലത്.
പിന്നെ ഈ പ്രസവിച്ച് കടക്കുമ്പോളൊന്നൊരു സുഖം ഉണ്ടാവൂല്ലല്ലോ സിക്സോറിയേെ നല്ല വേദനെക്കാരം.
ആ ആ ആ ആ ഇണ്ട് കൊറച്ചോസം ണ്ടാവും. ഇപ്പൊക്കെ വേം മാറണ്ട് ഇപ്പൊ. ഇപ്പൊ ആ മരുന്നുമ്മല് മ് അങ്ങനൊക്കെ ഇണ്ട്. ആകണ്ട്.
ഉം. മ്
ഉം പക്ഷെ ഇനിക്കൊന്ന താ പ്രസവിചോലെ അയിലേറെ എടങ്ങേറാണ് കാണണ്ട് എന്റെ അനിയത്തി പ്രസവിച്ച് യെ ഈ അടിലെ -സ്ലിച്ച്. ച്ചൊണ്ട് പിന്നെ ഹൗപാൽ കൊടുക്കാൻ വരെ ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥ. അപ്പൊ ഞാൻ വിചാരിക്കും ഞങ്ങൾക്ക്കെനി സുഖംന്ന്. ഇനിക്കെനി സുഖം. യെഹ് അ ആ ശരിയ മാറും ഒന്നോ രണ്ടോ ദിവസ ഇണ്ടാവോള്ളൂ ആ ചൂടുവെള്ളം തട്ടി തട്ടി
ആ സുഖ അതാണ്ന്ന് പറണേക്ക. പ അപ്പത്താ വേദനിം ന്തോ
ആ അപ്പത്തെ ആലോയിക്കും നിങ്ങൾക്ക് ന്നെ ആൺകുട്ട്യാളെ പ്രസവം കൂടിയായപ്പോ
ഉം ന്നല്ലോം വേദനണ്ടയ് എനിക്ക് തോന്നാ രണ്ടാമത്തിനെയ്നു അധികം വേദനന്ന് തോന്നും.
ഇന്ക്ക് രണ്ടാമത്തെന് നിക്ക് ഈ ഓപറേഷത്തിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്.
ഉം എല്ലാരും പറയണേക്ക രണ്ടാമത്തിന് അധികം വേദന.
ആ ആ.
ഉം .
മൊത്തത്തിൽ ഞാൻ മരിച്ചോ സോസം കിട്ടാതായിട്ടേ നമ്മുക്ക് ഈ സൂജി വെച്ചാ എന്താറിയോ നമ്മക്ക് ശരീരത്തിന് പിന്നെ തണുപ്പൊന്നും താങ്ങൻ കഴിയൂല.
ആആ.
അതിന്റെ ഉുള്ളാണെങ്കിൽ ഭയങ്കര ഐസ് പോലെ എ സി അല്ലേ ആ എ സി ഒക്കെ നമ്മൾ ഒ അ എനിക് എനിക്ക് ശ്വാസം കിട്ട കിട്ടാതായി ഒ ഞാൻ മരിചേരിച്ചീനീ ന്റെമ്മേ പേടിച്ചിന്ന് ഞാൻ.
പക്ഷെ അത്ങ്ങള് ഇവിടെല്ലെനെയാ. ഗവൺമെന്റിലെ പ്രൈവറ്റിലണ ഓലെ ഓക്സിജൻ ഒക്കെ വെച്ച് തരും.
ആ ഓക്സിജൻ ണ്ട് ഞാനാ മാസ്ക് എടുത്ത്ങ്ങനെ എറിയാണ് ഓക്സിജൻ ഒക്കെണ്ട് അത് എട്ത്ത്
ആ മാസ്ക് പോലതല്ല ഇനിക്ക് വേറെൊന്ന വെച്ചിന്.
ആ ഒരു വയറോ?
മാസ്ക് മാത്രേനീ നിങ്ങൾക്ക്ച്ചീനെ ആ
ആ ആ അതന്നെ അയ എന്താറിയോ ഇനിക്ക ഇനി മൂ കടഞ്ഞി മൂക്കടഞ്ഞപ്പം ഈ ശ്വാസം ഉള്ളുക്ക് പോണില്ലാ. അപ്പൊ മൂക്കടഞ്ഞപ്പോ ഞാൻ വാ വായിക്കൂടാല്ലേ പിന്നെ ശോ നോക്ക അപ്പൊ ഈ തണുപ്പ് തട്ടിട്ട് തൊണ്ടിം വരണ്ട പോയി. ഞാൻ അങ്ങനെ വെള്ളം ചോയിക്ക ഇവര് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യുമ്പോ ഞാങ്ങനെ വെള്ളം ചോയ്ക്ക ൻക്ക് ഞാൻങ്ങനെ മരിക്കാ തോന്ന പറ്റൂല തരാൻ പറ്റൂല മോളെ ന്നും കൊയപ്പല്ല കൊയപ്പല്ല നൂറ് ശതമാനം സക്സസ് ആണ് സക്സാസ് ണ് ഓൽ ങ്ങനെ പറയിണ്ട്. പറഞ്ഞിട്ട് കര്യല്ല ഇൻക്ക് ശ്വാസം കിട്ടണ്ടേ അതില് പിന്നെ ച്ചിങ്ങനെ നൻച്ചരും ചുണ്ട് മാത്രം. ഒന്ന് രണ്ട് ടാ അപ്പൊ ഞാൻ പറയാ വെള്ളത്തിന്റെ ഒരു മൂല്യം നമുക്ക് അപ്പഴാ മനസ്സിലാകാ ഔ എൻ്റുമ്മാ ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചന്നന്നെ വി വിചാരിച്ച് എൻ്റെ കു ഇങ്ങട് ഞാൻ പ്രസവിച്ചിട്ട് എന്റെ കുട്ടി എന്താന്നൊന്നും ഞാൻ അറിഞ്ഞില്ല.
ഏ
ആ എന്താച്ചാ ഞാനീ അവസ്ഥയിലല്ലേഞ്ഞൂ പിന്നെ ഇവ രും തന്നെ പിന്നെ കുട്ടി എന്താന്നൊന്നും എന്നോട് പറഞ്ഞതും ഇല്ല. അതോണ്ട് ഞാന് പിന്നെ നമ്മളെ മാറ്റി കിടത്താൻ വേണ്ടിട്ട് ഈ ചേച്ചിമാരുണ്ടാവല്ലോ
പക്ഷെ ആദ്യ കുഞ്ഞിനെ കാണിച്ചു തരുവല്ലോ
അതൊന്നും ഇല്ലേനി ഇല്ലല്ല എൻക്ക് ഞാനാ അവസ്ഥയിലല്ലേ കിടക്കണയ് ഞാ അതേക്കും അതുകൊണ്ടാവും ഓല് എടുത്തിട്ട് ഓല് പിന്നെ കുട്ടീനെ പൊറത്തേക്ക് മാറ്റി പി ആ ആ അങ്ങനേണ്. ആ അങ്ങനേൺട്ടോ ഞമ്മളെങ്ങട്ട് അല്ല അങ്ങനെ പ്രസവിക്കണമാതിരി സിസേറിയനാ അങ്ങനൊന്നും കാണിച്ചു തരൂല. പ്രസവിക്കണ മാതിരി സിസേറിയനെകാണിച്ചു തരൂല. നമ്മളങ്ങട് മാറ്റി കടത്തിട്ട് നമ്മടെ അടുത്തക്ക് കൊണ്ടുവരല. എന്റെ ആദ്യ ത്തെ അങ്ങനെ കൊണ്ടന്ന്
ഇന്റത് അ അവിടന്ന് തന്നെ കാണിച്ചന്നേനി ആ ആ ആ ബെഡിന്ന് തന്നെ.
ഏ അയിന് അങ്ങനല്ല എന്റെ പിന്നെ എന്താണ് എടുത്തപ്പം കാണിച്ചെന്നി ല്ല. ആ ആ ആ കഴിഞ്ഞിട്ട് ആ അതന്നെ അപ്പൊ അങ്ങനെ ആദ്യ ത്തേന് കൊണ്ടൊന്നേനീട്ടോ അങ്ങനെ ഉം രണ്ടാമത്തേന് അങ്ങനെ അങ്ങനെ കൊണ്ടുവന്നില്ല പിന്നെ ഞാൻ ഇന്നെ അയിന്ന് മാറ്റി ഇന്നെ പുറത്തു കൊണ്ടുപോയി ഞമ്മളെ മാറ്റി കെടത്തുമ്പോന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് ഞമ്മളെ കുട്ടി ആങ്കുട്ടിയാണ് ട്ടോന്ന് അപ്പളാ ഞാനറിയണത്. അതുവരെ ഞാൻ അണ് ഈ ചേച്ചിമാരോടൊക്കെ ഞാൻ ചോയ്ച്ച് എന്റെ കുട്ടി എന്താണ് ഞാൻ അറിഞ്ഞില്ല്യ ഒക്കെ ചോയ് ഇനി നമ്മടെടുത്ത് വരുവല്ലോങ്ങനെ ആ പിന്നെ റൂമ്ക്ക് മാറ്റിയപ്പോഴാണ് ഞാ അറിയ്ണത്.
ഞങ്ങള് ബോധം പോയി ഇനീക്കാന്.
ആ ബോധം ആ കൊ പിന്നെ കൊറച്ചേരം ബോധം പോയി ബോധം തെള്ഞ്ഞാലാ ഞാനീ അടുത്ത് അമ്മക്ക്ങ്ങനെ ഞാനാ തുള്ളാണ് വിറച്ച് തുള്ളാ. ഈ ഇതിമ്മ്ന്ന് കട്ടുമന്ന് നമ്മളെ ശരീരത്തിനെ തണുപ്പ് താങ്ങാകയ്യാതെ അപ്പൊം പിന്നെ തുള്ളുമ്പോ ഈ ഇവര് കമ്പിളിട്ട് മൂടി തരുണ്ട് അപ്പൊ ആ പെണ്ണുങ്ങള് വന്ന ഞാൻ ചോദിക്കണ്ട് ന്റെ കുട്ടി എന്താണ് എന്നുള്ള ചോദിക്കണ് അപ്പയിറ്ററഞ്ഞ് ഞങ്ങക്കറില്ല മോളെ റഞ്ഞ് അപ്പൊ ഞമ്മള് പഞ്ഞ് ഞാങ്ങനെ ന്റെ കുട്ടി നമുക്കറിയാന് അമ്മളെ മക്കളെ അറിയാനൊരു താല്പര്യാണല്ലോ. പിന്നെ ഞാനവിടെത്തി ന്നെ മാറ്റി കടത്തും കടത്തുമ്പോളാണ് ആ അല്ല അങ്ങനല്ല വേറെ ഇവര്റഞ്ഞാല് ഇങ്ങനെ പിന്നെ ക്ലീനിങ്ങിന്റെ ആൾ ക്കാരാണ് അങ്ങനെ വന്ന് നോക്ക്ണേ സ് സ്മാരും അല്ല ഗവൺമെന്റ് ഓസ്പിറ്റലല്ലേ.
ഉം
അപ്പൊ ങ്ങനെയാണ്
ഏതായാലും
ചേച്ചലായി ഇവിടെ ഞാനെത്തീട്ടില്ല.
ഏ ഇല്ല്യലേ
ത്തീട്ടില്ല്യ. മൂന്നാങ്കുട്ട്യളാണ്.
നി ഒന്നു ഇനി ഒന്നും കൂ ടി നോക്കിന കുട്ട്യള് വലുതായാലും ഇപ്പ ഇണ്ടാവണൊക്കെ ഉണ്ട്. ന്റകുട്ടിയക്കെ എങ്ങനെ കൊറവോ
പെങ്കുട്ടി വേണന്നാണ്
ആണ് അയിനിപ്പം, അതന്നെ ങ്ങള് പോയിനിയൊ ഉമ്രക്ക് പോയിനിയൊ.
ഞാൻ പോയിട്ടില്ല്യ, ങ്ങളും പോയിട്ടില്ല്യല്ലാ.
അല്ല ഓലവ്ടെണ്ടാവുമ്പെ അന്നെ വന്നോ മക്കള് വന്നോ
ആ വന്ന് ഒരാള് വന്ന്ക്കണ്
മോള് അഞ്ചരക്കാവു വെരാന്
ഉം, അഞ്ചര ആവുവോ
രാവും കൊറേ പോരാന്ണ്ടേ ബസ്സെറങ്ങീട്ട് ഞങ്ങക്ക് മെയിൻ റൂട്ട്മ്മെന്ന് കൊറച്ച് തോനെ
രണ്ട് ബസ് കേറാന്ണ്ടാ
ഇ ഒര് ബസ്സനേ ള്ളൂ.
ഏ
ഉള്ളു മെയിൻ റോട്ടും മേലെറങ്ങീട്ടേ കുറച്ചിത് തോന വരാണ്ട് ഞാ ഉം, ഉള്ളോട്ട് ഉം കൊറച്ചള്ളോട്ട്.
ഒപ്പടി ഉള്ളോട്ട്
ആ, അതന്നെ ഒരു നാപ്പത് റുപ്യേന്റെ പോയിന്റ്ണ്ട്, ഓട്ടോ വിളിക്ക
ആ, ഇവിടെ മുപ്പിന്റെ
ആ, ആ ഇവിടെ നാല്പ്പത് പിന്നെ കയറ്റാണ് ഫുള്ള് കുന്നിന്റെ മുകളാണ് അപ്പൊ, നാൽപ്പത് റുപ്പിയ ഉണ്ട് ഇപ്പോ ഏ ഇവിടെ കാടൊന്നും അല്ല നല്ല നിരന്ന സ്ഥലാ
താഴെ എന്ന മലകളാണ് പൊഴ
ഏ ഇത് അങ്ങനെന്നും അല്ല ഇത് നെരന്ന സ്ഥലാ പക്ഷേ വിട്ട് വിട്ട വീടുകള്. തൊട്ട ചാരിയെന്നും വീടില്ല ഉം, ഉം, ഇണ്ട്. ഇങ്ങനെ നോക്കിയ അങ്ങനെ കാണുന്നുള്ളൂ അല്ലോ അത് അടു ത്തടുത്തുണ്ടാവല്ലോ ഒരു പത്ത് സെ ആ ഉണ്ട് ഒരു പത്ത് സെന്റില് ഒരു അഞ്ച് സെന്റ് അങ്ങനില്ലിയാ എന്നാ അടുത്തുള്ള പേരു ണ്ടേനു, ഒരു രണ്ടു മൂന്ന് വീട് ഒന്നിച്ച് അട്ത്ത്ണ്ട്, ഞാൻ ഇന്റെ വീട്ടിൽന്ന് ഇങ്ങനെ ഒരു തൊടിന്റെ അപ്പുറത്ത് ഒരു ഒരു വീട് അങ്ങനെ അല്ലാതൊണ്ടല്ല തൊട്ട സാരി സാരിണ്ടാവണ അങ്ങനല്ല ആ അങ്ങനെ തന്നെ അ കമ്പനി ണ്ട് അയ്‌ന് കൊഴപ്പില്ല അയൽവാസികള്
ഉം, ആ എല്ലായിടത്തും കുടുംബക്കാരടെ അയൽവാസമാണ് ഈ കാര്യം നല്ലത്,
ആ, അതല്ല അതാണ്, അത് ശരി ഏറ്റവും അങ്ങനെ തന്നാ അത് ശരിയാണ് പറഞ്ഞാ അറിയാ
ഉം നല്ലത് അതായിരിക്കും
കാര്യം പറഞ്ഞാല് പിന്നെ തൊട്ട് കുടുബല്ല, അടുത്ത കുടുംബല്ല. ആ, അടുത്ത കുടുംബല്ല പിന്നെ എളാപ്പ മുത്ത മക്കൾല് അങ്ങനെള്ള
ചെലപ്പോ കുടുംബക്കാരണെങ്കി ചിലടത്ത് തെറ്റിലൊക്കെ കേക്കരം അടുത്തുള്ളവര്, ഇവടെ ഇവടെ ഒന്ന് ഉണ്ടേനി അങ്ങനെ, ആ
പോയോ. ഒന്ന് ഒന്നുണ്ടേനി ഒന്ന് പോയോയിച്ച
ആ ഒന്നപ്പും ഉണ്ടോ ആ ആദ്യൊക്കെ അങ്ങനെ ഉണ്ടനി.
എല്ലോടത്തുണ്ട് ഇവടിണ്ട് അങ്ങനതൊക്കെ ഓരോന്ന്
അൽ ഉം അൽവാസികൾ പിന്നെ തെറ്റുല്ലലോ.
ആ തെറ്റൂല അത് ശരി. നോക്കനി പിന്നെ വിളിക്കലേ? ന്നാ ആയിക്കോട്ടെ ഇനി ഓരോ കോളും ഇങ്ങനെ വര്ണ്ട് അല്ലാതെ ഓലോടക്കെ ഒന്ന് സമാധാനം പറയട്ടെ ന്നാ ആയിക്കോട്ടെ ഇഞ്ഞ് പിന്നെ വി